ഹലോ ആഹ്
ആഹ് നല്ലർത്താനം
ആഹ്
എന്ത ഇല്ലേ ചായടിച്ചില്ല ചായേം കടിം കാര്യങ്ങളൊക്കായി കുടിച്ചില്ല മോന് ട്യൂഷന് പോവാണ്ട് അപ്പ അവന്റെ കയ്ഞ്ഞു ചായ കുടിച്ചോ
ആഹ് ചായടിച്ച് ഇനി മക്കള് മദ്രസ വിട്ട് വരാണ്ട്
ആഹ്
അപ്പൊ ദോശെക്കെ തിന്നണം പ്പൊ
ആഹ് അത് ശരി രാവിലെ ഏഴ് മണിക്കാണോ മദ്രസ
മദ്രസാറ് മണിക്ക് ആറ് മണി മുതല് എട്ടേ കാല് വരെ
ആഹ് ശരി
പിന്നെ
സ്കൂൾണ്ടോ ന്ന് അവ്ടെ
ഇല്ല ഇന്നില്ല ശനീം ഞാറും അവധിയാ
ആഹാ ചെല സലത്തെക്കെ ശനിണ്ട് സ്കൂളോക്കെ ആണെങ്കിലേ
ആഹ് മക്കള് ഗവർമെന്റിലാ പഠിക്കുന്നെ
ആഹ് ആഹ് ഇവിടെയും അങ്ങൻതന്നെയാണ് മക്കള് ഗവൺമെന്റ് സ്കൂളിലാ
ആഹ്
എത്രാക്കളുണ്ട് ഏഹ്
പിന്നെ യാത്രെല്ലാം പോകാലുണ്ടോ
യാത്രകള് ആഹ് ഇപ്പൊ പിന്നെ മോന് ട്യൂഷനും കാര്യായോണ്ട് വല്ലാതില്ല അത്യാവശ്യക്കെ പോയിക്കണ് അ കഴിഞ്ഞറാവശ്യൊക്കെ. പ്പ മോന് പത്തിലാണേ അപ്പൊ പിന്നെ അവന് ട്യൂഷന്ട്ടും ഒയ്വ്ട്ടൂലല്ലോ.
ആഹ്
ങ്ങള് യാത്രയ്യലുണ്ടോ?
ആ് ഞങ്ങളിവിടടുത്തന്നെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പോം കുർവാദ്വീപില്..
ആഹ് ആഹ്
അങ്ങനെക്കെ
ആഹ്
പിന്നെ
പിന്നെന്തൊക്കെ വെക്കേഷനില് പോവാല്ണ്ട്. ഈ പ്രാ ഈ പ്രാവശ്യം പോയിട്ടില്ല കഴിഞ്ഞൊറൊക്കെ ഓരോ സലത്തൊക്കെ പോകും.
ആഹ്
ഈ പ്രവശ്യം ഉപ്പാന്റെ മരിപ്പും കാര്യങ്ങളും ആയിട്ടേ ആവും ഉണ്ടായിനു.
ആഹ് ആഹ്
ഇപ്പടുത്ത് നാല് നാലു മാസ ആയിട്ടുള്ളു മരിച്ചിട്ട്.
പെട്ടെന് മരിച്ചതാ?
ഏയ് പ്പറത്ത്ന്ന് പറഞ്ഞാല്, ക്യാൻസർ ഉണ്ടായിനു ക്യാസർ പെട്ടെന്നുണ്ടായി പക്ഷെ വലിയ കുഴപ്പം കാര്യവും ഇല്ലായിനു പിന്നെ പെട്ട് പെട്ടെന്നാണ് സുഖമല്ലാതായി.
ആഹ്
അങ്ങനെ മരിച്ചോയി
ആഹ് ആഹ്
അപ്പൊ പിന്നെ വെക്കേഷനൊക്കെ ആരുതിലേനു ഇപ്പ അങ്ങനെ പോയില്ല അല്ലാത്ത അത്യാവശ്യം.. ഞങ്ങള് കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്.
ആഹ്
മാക്കക്കക്ക ഇഷ്ട്ടാണ്.
ആഹ് പിന്താ അവിടെന്നാ പ്രശ്നം ഇണ്ടാക്കലേ?
സ്പെഷ്യല് ഇന്ന് ദോശയാണ് ദോശയും ചട്ടിനിയാ
ആഹ്
ഉഴുന്ന് ദോശണ്ടല്ലാ.
ഉണ്ടാക്കാ?
ആഹ് ഉഴുന്ന് ദോശണ് ഞാ ഉഴുന്ന് ഉ ഉഴുന്ന ദോശ സാധാരണമ്മൾ തലേ ന അരിയും ഇതിലിട്ടച്ച്ക്കാണ്ട് പച്ചേരിയും ഉയന്നും കൂടി വള്ളത്തിലിട്ട് വെക്കും.
ആഹ് ആഹ്
അയിലിട്ട് വച്ച് കുതിർ കഴിഞ്ഞിട്ട് പിന്നെ നല്ലണ്ണം കുതിർന്ന് കഴിഞ്ഞാൽ രാത്രി തന്നെ അരച്ച് വെക്കും. ചോറൂട്ട്, ചോറും കൂട്ടും കൊറച്ച് ചോറും കൂട്ടികണ്ട അങ്ങനെ അരിച്ചു വെക്കും.
രാവിലെ നമ്മുക്ക് പതുക്കൂല്ലേ?
ആഹ് രാവിലെ ആമ്പോതേക്കും ഞാൻ അപ്പ സോടകാര്യം അങ്ങനത്തൊന്നും ഇടാറില്ലട്ടോ.
ആഹ് ആഹ്
അടലില്ല
ആഹ്
തണുത്ത വെള്ളത്തിലരച്ചാ നല്ലോ എന്താവന്നൊക്കെ പറയനേക്ക.
ആഹ് ആഹ് പിന്നെ
നിങ്ങള് ദോശക്കെന്താ ണ്ടാക്കാറ്?
ഞങ്ങള് പച്ചരി ദോശന്നെ അധികം ഉണ്ടാക്ക പച്ച ദോശ എനിക്ക് വലിയ താല്പര്യ ഇല്ല.
ആഹ് അത് ശരി
പിന്നെ നൂലിപ്പുട്ട് ഉണ്ടാക്കും ഓട്ടട
ആഹ് അങ്ങനെത്തന്നെ ഞങ്ങളും ഇടെണ്ടാക്കും ഇവിടെ നൂ നെയ്പത്തിരി ഉണ്ടാക്കലില്ല നെയപ്പത്തിരിക്കശേ അറിയില്ല നിങ്ങളെ ആ നാട്ടിലുണ്ടാ ആ ഭാത്തുണ്ടാവുല്ലേ നെയ്പത്തിരി അല്ലാതെ ആ എങ്ങനെയ ണ്ടാക്കല്
നയ്പ്പഇത്തിരി റേഷൻ അരി വാങ്ങലുണ്ടോ
ആഹ് റേഷനരിനെയാണ് ഞങ്ങളെ ഈ ചോറ് പച്ചേരിയും മറ്റേരിയും ഒക്കെ റേഷനരിയ
ആഹ് റേഷനരി പുതർത്തിട്ട് കുതിച്ച വെച്ചാൽ നല്ല പതിക്കുന്ന വെള്ളം ആരിക്കണം
ആഹ് ആഹ്
അതിൽ പുതർത്തിട്ട് പിന്നെ രാവിലാവുമ്പോ ഉള്ളിയും പിന്നെ തേങ്ങയും ജീരകം അതൊക്കെ ഇട്ടിട്ട് ഒതുക്ക അരക്കരുത് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മുറുക്കിയിട്ട് ഇതൊരു പരിത്തിറ്റ് വെളിച്ചെണ്ണൽ ഇതാക്ക വെളിച്ചെണ്ണയിലോ ഓയിലോ
ആഹ് ചുട്ട് ഇന്താക്ക അ കട്ടീലിങ്ങനെ ചുട്ണതല്ലേ അത്
ആഹ് കട്ടീ പരത്തണം കൊറച്ച് കട്ടീപരത്തണം എന്നാ പൊന്തി വരും തിന്നാ നല്ല രസ
ആഹ് ഞങ്ങള് ഇവിടെ അങ്ങനെ അല്ലാഇണ്ടാക്കലില്ലേ നെയ്യ്പ്പത്തിരി കേട്ട്ക്ക്ണ് എങ്ങനെ ആയാലും
ആഹ് പച്ചിരിന് പച്ചരിപ്പുടിനോക്കെ ഒണ്ടാക്കും പക്ഷെ അത്ത്ര ടേസ്റ്റ്ണ്ടാവില്ല രസം ണ്ടാവില്ല.
പ പത്തിരിണ്ടാക്കലില്ലേ?
ആഹ് പത്തിരിണ്ടാക്കും ഉം പിന്നെ ഇവിടെ മഴയേ ഉള്ളു
ആഹ് ഇവിടെയും മയ തന്നെയാണ് മയയായിട്ട് ചെല സ്ഥലങ്ങളിലൊന്നും സ്ക്കൂളില്ല റെഡ് അലേർട്ടും ഇതൊക്കെയാണ്ന്ന് പറഞ്ഞ് ഞങ്ങളോട്
ആ ഇന്നന്തൊ റേഞ്ച് പ്രശ്നം കാണുന്നില്ല ഇന്നലെയൊക്കെ വിളിച്ചിട്ടു പോലും കിട്ടുന്നിലായിരുന്നു
ആഹ് ആഹ് റേഞ്ചിന്റെല്ലേ ഇവിടെ ഇല്ല റേഞ്ചിന്റെ പ്രശ്നം ഇല്ല ഇവിടെ ചില സ്ഥലത്തെക്കെ കാറ്റൂതൊക്കെണ്ടായിട്ട് ഞങ്ങക്ക് ഒരു കുറി ഇണ്ടായിനു കാറ്റ് അടിച്ചിട്ട് കരന്റും ഇതൊന്നും ഇല്ലാതെ
ആഹ് ആഹ്
കരണ്ട് ഇണ്ടോ അവിടെ
ആഹ് ഇവിടെ കുഴപ്പൊന്നുമില്ലേ ഇതിന് മുന്നേഇണ്ടേന്ന് മരങ്ങളൊക്കെ വീണിട്ട്
ആഹ് ആഹ് മരം കാര്യങ്ങളും ഉണ്ടാവുമ്പോ
ഉം ഇപ്പൊ ഇന്നും ഇന്നലെയൊന്നും അങ്ങനെ കാറ്റടിച്ചിക്കില്ല
എങ്ങനെ
ഇന്നലെന്നും അങ്ങനെ കാറ്റടിച്ചിക്കില്ല ഇന്നും ഇന്നലെന്നും
ആ കാറ്റിന്റെത് ഇപ്പം ഈ മയക്കാലായാല് കാറ്റും ഇതും ആവുമ്പളെ ങ്ങക്ക് ഇത്ണ്ടോ വെള്ളം കേർണ സ്ഥലാണോ
അല്ല വെള്ളം കയറുന്നസ്ഥലല്ല
ആഹ് ഞങ്ങള് നിന്നിനെ വെള്ളം കയറണതല്ല പൊയ ഇണ്ട് പക്ഷെ ഞങ്ങളെ എടുത്തൊന്നല്ല കുറച്ചു അങ്ങട്ട് അപ്പുറത്താണ്
ആഹ് ആഹ് തിരുമ്പാനൊക്കെ പൊഴേ പോക്കുണ്ടോ
തിരുമ്പാൻ തിരുമ്പാൻ പോവലില്ല ഞങ്ങളെ അങ്ങനെ അത്രക്ക് എടുത്തല്ല കൊറച്ച് ഇത് ആദ്യക്കെ ഞങ്ങക്ക് വെള്ളത്തിന്റെ ഇത് ശ ഇത്ണ്ടായിനി അന്നൊക്കെ പോയിനു
ആഹ് ആഹ്
വണ്ടി പോണം അമക്ക് വേനൽക്കാലായാൽ വെള്ളണ്ടാവൂല്ല
ആഹ് ആഹ്
അപ്പൊ പിന്നെ ആദ്യക്കെ തീരുമ്പാനൊക്കെ പോയിനു നിങ്ങക്ക് വെള്ളത്തിനാടെ പ്രശ്നണ്ടോ
ഇല്ല ഇവിടെ കുഴപ്പൊന്നുല്ല
ആഹ്
വെള്ളം കേറുന്ന സ്ഥലമല്ലാം വെള്ളത്തിന് ബുദ്ധിമുട്ടുല്ല
ആഹ് ആഹ് ചെലക്ക് ഞാങ്ങക്കൊക്കെ ഈ ഭാഗത്ത് പറഞ്ഞാല് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല സ്ഥലേനു ഇപ്പൊക്കെ പുതിയരു കെണറ് ഇതാക്കി അയിൽ ഇണ്ട് ഈ ഭാഗം തന്നെ ഒരു ലൈൻ വെള്ളം കാര്യങ്ങളും അയക്കാണ്ടേ
ആഹ് ആഹ്
ഇല്ല സ്ഥലേന്
ലൈനി വെച്ച പഞ്ചായത്തിന്ന് വരുന്ന പൈപ്പാണോ ആഹ് ആഹ്
അല്ല അങ്ങള് മുനിസിപ്പാലിറ്റി അണ്
ആഹ അങ്ങനെല്ലെ
ആഹ് മുനിസിപ്പാലിറ്റിത്തെ അപ്പൊ അവി നമ്മള് എഴുതി കൊടുത്താല് കൊറച്ച് പൈസ കൊടുക്കണം എന്നിട്ട് അപ്പൊ ഇത് വരും വെള്ളം നമുക്ക് അതിന്റെ കണക്ഷൻ കിട്ടും പിന്ന നമ്മൾ എടുക്കണിനനുസരിച്ച് ആഹ ആഹ വെള്ളംടുക്കണതിനനുസരിച്ച് അന വലിയ പൈസന്ന വൂല്ല ചെറിയ പൈസ അതിലേ വരുള്ളൂ നമ്മള് കരന്റ ബില്ല് ഒക്കെ അടക്കണ പോലെ കരന് മില്ലിന്റെടക്കെ ഒന്നും വ ലിലൊക്കെ നല്ല പൈസയാണല്ലോ
ആഹ്
ഇപ്പൊ അങ്ങനത്തെ പൈ അങ്ങനെ വരൊന്നുല്ല നമ്മള് കുറഞ്ഞതില്ല് എന്നാലും അ ആഴ്ചയിലൊക്കെ വരുള്ളൂ അതാണ് അയിൻ്റെ ഒരു ഇത്
ആഹ് ആഹ്
വേനക്കാലായാൽ അധികേറും വെള്ളം പൊട്ടിയണ്ടായിക്കൊണ്ട വറം പൈപ്പ കൊട്ടിക ഇല്ലേ ഡെയിലി വരൂലേ ആഴ്ചൽ ഒരു ദിവസ് വര എന്നിട്ട് ആ ദിവസ ത്തിന് കാത്തൊക്കെറെ വെള്ളം വെള്ളം കിട്ടിയ കീതി ചില ദിവസം വേന കാലായ വെള്ളം കിട്ടൂല്ല ആഴ്ചൽ ഒരു ദിവസം വരൂല പതിനഞ്ച് ദിവസം അങ്ങനെ കൂടുമ്പോഴൊക്കെ വരും
ഓ അപ്പൊ ഭയങ്കര ഇട ങ്ങാറിരിക്കൂല്ലേ
ഭയങ്കര ഇതാണ് ഞങ്ങളൊക്കെ വടെ പൈസക്ക് വെള്ളം അടിച്ചിരുന്നു
ആഹ് വെള്ളല്ലെങ്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
ആഹ് വെള്ള ഇല്ലെങ്കിൽി മക്കളും ഒക്കെ ഉണ്ടാവുമ്പളേ അല്ലെങ്കിലും ബത് റൂം പോവാനും തിനെക്കെ കതിടന്നെല്ലേ വള്ളല്ലാല്
ഉം എടങ്ങറ
കാനെയാണ് നമ്മള് വെള്ളംല്ലാം ഇവിടെ ഈാത്തക്ക അങ്ങനെ പോയി കുളിക്കും കരുതാ വേറെല്ല കാര്യങ്ങൾക്കൊക്കെ വെള്ളം എടുത്ത് കൊണ്ടരന്ന വണ്ടേ
തന്നെ
അപ്പ പിന്ന ഞങ്ങളെ അവിടെ കൊറച്ചപ്പുത്ത്ണ് കൊറെ കുറച്ച് ഇവിടെ ഞങ്ങൾ ഈ വീടിന്റെ അടുത്ത് തന്നെ കൊറ ആലഞ്ച് കെണർ കുത്തിയോക്കിക്ക്ണ്
ആഹ്
കുറഞ്ഞ സ്ഥലം ആണല്ല എന്നിട്ട്ന്നെയലും മറ്റ വെള്ളംൊക്കെക്കാണ് കെണർ കുത്തിയോക്കിക്ക്ണ്ട് കിട്ടിയിട്ടില്ല വെള്ളം
ആഹ് വെള്ളം കിട്ടാൻ പണിയലെ
ആഹ് വെള്ളം കിട്ടാൻ പണിയാണേ കൊയൽടച്ച് രണ്ട് കൊയല അടച്ച് കിന്നിട്ട് കിട്ടിയിട്ടില്ല സാധാ കിണർ കുത്തിക്കണ് മൂന്നെണ്ണം
ആഹ്
അയിന് മൊത്തം അഞ്ച് അഞ്ചെണ്ണാണ് തായിക്കണെ ആഹ്
ആഹ്
പൈസ പോയിക്ക്ണ് എന്നിട്ട് പിന്നെ ഇപ്പൊ വേറെ കുറച്ച് അപ്പുറത്ത് ഒരു പാടം പോലെ ഒരു സ്ഥലണ്ട് അവിടെ മുത്തി കാണ് കുറച്ച് ദൂരക്ക് അവിടുന്ന് ഇങ്ങോട്ട പൈപ്പ് ഇട്ട ഇപ്പപ്പോ അവിടന്ന് വെള്ളുണ്ട്.
ആഹ് ആഹ് പിന്നെന്താ ഹലോ
എങ്ങനെ ഇനി മക്കളൊക്കെപ്പളെത്താർഞ്ഞ് എത്ര പെങ്കുട്ട്യാള ആ മൂന്നാളുസ്കൂള് പോവ്ണ്ടോ
മൂന്നാളും പോന്ന്ല്ല ഒരാള് ര രണ്ടാള്
എ
ചേർത്ത ഒറങ്ങണണ്ട്
ഏഹ് അത് ശരിയാ
അപ്പം വല്ല്യാള് മൂ മൂന്ന് പെങ്കുട്ട്യോളാ
ആഹ് ആഹ്
പിന്നെ
എ എത്രീലാണ് കുട്ട്യോള്?
മോള് അഞ്ചാം ക്ലാസില്.
ആഹ് പൊതു പരീക്ഷാവുലേ?
ആഹ് ഇപ്രാവശന്ന് പൊതുപരീക്ഷില്ലല്ലോ ഇല്ല ഇപ്പൊ സിലബസ് മാറീലെ.
ആഹ് സിലബസ് അ ഇങ്ങള് മറ്റേതേകാരല്ലേ എ പി മദ്രസ്, ഇ കെ മദ്രസ്, അങ്ങൻത്തെ അയ്‌ലേത് മദ്രസാ?
ഈകേല്
ഈകേ മദ്രസ് ലേ
ആഹ്
ആഹ് ഞങ്ങളെ വീട്ൻ്റെട്ത്ത് എട്ത്ത്ള്ളത് എ പി മദ്രസാണ്.
ആഹ് ആഹ്
അപ്പ ഞങ്ങള് കുട്ട്യോളയ്ക്കാണ് പറഞ്ഞേക്കല് ഇവ്ടെ നർച്ച് നായ്ക്കളിംതിൻ്റീം ശല്യങ്ങള്ണ്ട് അപ്പം ഇ കെ മാദ്രസ്ക്ക് പോണെങ്കി കൊർച്ച് നല്ലൊം മെയിൻ റോഡ് കടന്നങ്ങട്ട് പോണം കൊർ അത്യാവസ്യം നല്ലോണ്ട് ഓട്ടോ ഓട്ടോക്ക് പോവാണെങ്കി നാല്പ്പത് രൂപന്റെ ദൂരണ്ട്.
ആഹ് ആഹ്
എത്ര നടന്ന് പോണം അപ്പം രാവിലൊക്കാവുമ്പൊ കെതിയേടല്ലെയ്ക്കാരം ഇവ്ടെ വീടിന്റെട്ത്ത്ള്ള മദ്രസിലാണാക്കീക്ക്ണ് അവ്ടെ ഓൽക്ക്ണ്ട് പൊതു പരീക്ഷണ്ട്
ഇണ്ട്ലേ
ആഹ് പെതുപരീക്ഷണ്ടോൽക്ക് മോന് രണ്ടാമത്തെ മോന് ഏഴിലാണ്.
ആഹ്
ആഹ് അപ്പൊ ഏയാ ക്ലാസിന് പൊതു പരീക്ഷണ്ട്.
എന്ത് ആഹ് ഇപ്രാവ്ശ്യം മാറിതാ ഇങ്ങനെ
ആഹ് ആഹ് അയ്ശരി.
പിന്നെന്താ
ചെ ചെറ്യേ കുട്ടിക്കെത്രായി?
അയ്ന് രണ്ട് വയസ്സ് ഒറങ്ങ്ന്നു ഉം ഉം എന്നാ അയ്ക്കോട്ടെ